ആഹ് എന്തൊക്കെണ്ട് വിശേഷം? ആ കൊറച്ചൊന്ന് തിരക്കായിരുന്നു എപ്പഴും മക്കൾക്കൊക്കെ എല്ലാം ഫുഡ് ക്കൊണ്ടിരിക്കരുന്നു
ആഹ് ഞാനവിടെൊക്കെ ടെ കുട്ടികള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ങ്ങനെ ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു.
ആഹ് ഇപ്പോഴാണ ഒന്ന് ഫ്രീ ആയത്.
ആഹ് അതെ ഈ ടൈമിൽ ഇനിപ്പോ കൊറച്ച വീണ്ടും തുടങ്ങണം ഓരോ നേര ഒരോ പണിയാൽ ഉണ്ടാവല്ലോ?
ആഹ് അതന്നെ.
പിന്നെ വെക്കേഷനെടെലൊക്കെ പോയോ കുട്ടികളത്തിട്ട്?
ആരാ ഇപ്പഴേ ചൂടരഞ്ഞപ്പോ നമ്മള് മൂന്നാറ് വരെ പോയിരുന്നു.
ആഹ് അത് രസമായിട്ടുണ്ടാവലേ നമ്മള് ആ ച്ചു ചൂട് സമയത്ത് പിന്നെ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോഴേ
ആഹ് അവിടെയൊക്കെ പക്ഷേ നല്ല കാലാവസ്ഥയട്ടാ ആ ചൂടന്ന അവർക്ക ള്ളവരൊക്കെ ഭാഗ്യം ചെയ്തായി
ആഹ് അവിടെ ചൂട് തീരെ അറിയ്ണില്ല ഉച്ച സമയത്തൊക്കെ ചൂടല്ലേ?
ആഹ് വല്ല്യ ചൂടില്ല നമ്മന്ന് വെച്ചാ നമ്മള ഇവിടെ അനുഭവിക്കുമ്പോലത്തെ ചൂട ഇല്ല.
ഉണ്ടാവൂലല്ലെ? ഈ സമയത്ത് എല്ലാരും അങ്ങനെ മൂന്നാറ് ഊട്ടി അങ്ങനെ തണു സ്ഥലങ്ങള എവിടെച്ചാ അവിടെക്കെ പോകും
ആഹ് ഊട്ടിൽ ഞങ്ങള് പോവാന്നാണ് വിചാരിച്ച പിന്നെ
ആഹ്
അപ്പോഴ ഈ ഹോട്ടലൊക്കെ സമരം ഈ സാധനങ്ങളൊക്കെ വിലം കൂട്ടി അങ്ങനെയ ആയിക്കൊണ്ട് പിന്നെ ഞങ്ങള് അതന്നെ ഒഴിവാക്കി.
ആഹ് അല്ലെങ്കില് നമ്മള് പുറത്ത് സ്ഥലങ്ങള് നമ്മളെ നാട് വിട്ട് പോയാ പിന്നെ അല്ലെങ്കില് ഫുള്ള് ഭയങ്കര റേറ്റും കാര്യങ്ങളും ക്കാര്ണ് എന്തിന് ഫുഡിനാണെങ്കിലും ക്കെ
അത് തന്നെ അവർക്ക് തോന്ന പുറ ന്ന് അവരറിഞ്ഞാൽ പിന്നെ പോന്നണതാണ് അവര് എടുക്കുന്നത്ങ്ങനെ
അതെ അവർക്ക് ക്കെ അറിയ അവരി ഇത് വാങ്ങും എന്നുള്ളത് അറിയും ചെയ്യാ കൊറെ ടൂറിസ്റ്റ് പിന്നെ കേന്ദ്രങ്ങളാവുമ്പോഴേ
ആഹ് എന്ന് വെച്ചാ നമ്മള് എവിടെ ഒണ്ടെന്ന് അറിയത്തില്ല നമ്മളെവിടെയാണോ കാണണ അവിടെയ ങ്ങ് കേറും.
ആഹ് അതെ പിന്നെ ഉണ്ടാക്കി കൊണ്ട് പോവല് ഉണ്ടാവൂല അല്ലെ
ഉണ്ടാക്കിയന്ന് വെച്ചാ അടുത്താണെങ്കിൽ ഒരു ദിവസത്തേക്ക് നമ്മുക്ക് പറ്റുല്ലോ രാവിലെ പോയാ വൈകുന്നേരം വരെ ഉള്ള പറ്റും പക്ഷെ
ആഹ് അതെ ആഹ് ശെരിയാ ആഹ് അത് ശെരിയാ ആഹ്
ആ ഹ് പിന്നെ മക്കളൊക്കെ ഉള്ളത് കൊണ്ടാ പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കല് നടക്കൂല്ലെ മക്കളൊ - - ഉള്ളത് കൊണ്ടേ അവർക്ക് എപ്പോഴും വിശപ്പും ഓരോ വേണ്ട ഇടക്കിടക്ക്
ആഹ് ഞങ്ങളിങ്ങനെ വൺ ഡേ ടൂർ ഒക്കെ പോവുവാണെങ്കിൽ അടുത്ത സ്ഥലങ്ങളൊക്കെ പോവുവാണെന്നുണ്ടെങ്കില് രാവിലത്തെ ഫുഡ് വീട്ടിന്ന് കഴിച്ചിട്ട് പിന്നെ ഉച്ചക്കത്തത് ഉണ്ടാക്കിട്ട് അങ്ങനെ പോകും പിന്നെ രാത്രി ആഹ് രാത്രി ഒരു നേരൊക്കെ പുറത്തുന്ന് കഴിക്കുക അങ്ങനെ ഇനി ഇങ്ങനെ ഇതേപോലെ സ്റ്റേ ചെയ്യാനൊക്കെ പോവാണെങ്കിലും ഒന്നും പറ്റൂല കേട്ടോ പിന്നെ നമ്മളങ്ങനെ പുറത്തുന്ന് തന്നെ അങ്ങനെ ഒക്കെ
ആഹ് പിന്നെ ഞങ്ങളും പോകുമ്പോ ഒറ്റക്ക് പോവൂല്ല ഏതെങ്കിലും ഫാമിലി ആയിട്ട്‌ പോവും അല്ലെ ങ്കിൽ ഇക്കാടെ ഫ്രണ്ട്സും ആയിട്ടൊക്കെയാണ് പോണത് അപ്പം അതൊക്കെല്ലേ രസം എല്ലാരും
ആഹ് അതെ ആഹ് ആഹ് എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ വാഗമണ്ണും മൂന്നാറൊക്കെ എങ്ങനെ
ആഹ് അവിടെ നല്ലത് തന്നെയായിരുന്നു മക്കൾക്കൊക്കെ വെറുതെ നിക്കയല്ലേ നല്ല സ് സന്തോഷവും കാര്യവും ഓട്ടവും ചാട്ടവും ബഹളവും തന്നെ ആഹ്
പ്രകൃതി ഭംഗിയാവൂല്ലേ കൂടുതല് ഞാൻ മൂന്നാറ് പോയിട്ടുണ്ട് വാഗമണ്ണില് പോയിട്ടില്ല
പോയിട്ടില്ല ആ പക്ഷെ നമ്മള് ഇത് വെച്ച് നോക്കുമ്പോ അവടൊക്കെ ഇപ്പ യാത്ര പോവാൻ കുറെ ഭാഗ്യം ചെയ്തതാ നമ്മള് എന്നാ ഇവരുടെ പ്രായത്തിൽ എവിടെയും കണ്ടിട്ടില്ല
ആഹ് അതെ അതെ ഇപ്പത്തെ കുട്ടികൾക്ക് പിന്നെ അതിനൊക്കെ ആഹ്
വീട്ടില് കൊറെ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് അത് വൺഡേ ട്രിപ്പിന് മാത്രവേ വിടൂള്ളൂ
ആഹ് ഞാനും തന്നെ എന്നെയും പത്താം ക്ലാസീന്നേയുള്ളൂ വിട്ടിരുന്നത് അത് ഒരു ദിവസം രണ്ട് ദിവ സം ഉള്ളേന് അതും കുട്ടികളൊക്കെ ചോദിച്ചിട്ട് അവസാനത്തെ ബാച്ചായിരുന്നു സ്കൂളിൽ നിന്ന് പിന്നെ ഞങ്ങള് വേറെ ഒക്കെ മാറണ ടൈമും ഒക്കെയാരുന്നു പിന്നെ ഞങ്ങള് അപ്പൊ ഫ്രണ്ട്സും ഒരുമിച്ചിട്ട് പോകുകാന്നുള്ള ഇതിലേ അങ്ങനെ സ്കൂളീന്ന് ടൂറ് പോയപ്പോ കുട്ടികളൊക്കെ പറഞ്ഞ് സമ്മയിച്ചിട്ടാ പിന്നെ അങ്ങനെ അയച്ച് പോയത്
ആഹ് ഞാന് സ്കൂളീന്ന് ഒരു ദിവസ ഒരു ദിവസത്തിൽ കൂടുതൽ പോയിട്ടേ ഇല്ല ഇപ്പ കല്യാണം കഴിഞ്ഞതിനു ശേ ഷമാണ് പിന്നെ കൂടുതലും ട്രിപ്പ് പോണത്
ആഹ് അന്നീ പറഞ്ഞ പോലെ മൂന്നാറ്, ഇടുക്കി, പിന്നെ വിഗാലാ ന്റ് അങ്ങനെ എൻജോയ് ചെയ്തങ്ങണ്ട് അങ്ങനെ വന്നു
ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ പോണ വേറൊരിതാണ് ആ ഒരിത് വച്ചാ ആ കാലഘട്ടം പിന്നെ നമുക്ക് കിട്ടൂല അത് വേറെ എന്ന് വെച്ചാ നമ്മള് ഫുള്ള് ഫ്രീഡവും നമ്മുക്ക് നമ്മടെ കാര്യം മാ
അതെ ആഹ് സ്കൂളീന്നാവുമ്പം പിന്നെ പ്ര ത്യേക രസം ആണല്ലൊ അന്ന് ഞാൻ പത്താം ക്ലാസിൽ നിന്ന് തന്നെ പോയിട്ടുള്ളൂ
ആഹ്
പിന്നെ പോയിട്ടില്ല അപ്പൊ അത് നല്ല രസവായിരുന്നു അന്ന് പിന്നെ മൂന്നാറില് പിന്നേ ആഹ് എക്കോ പോയിന്റും കാര്യങ്ങളൊക്കെ അവിടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാന്
ഉം അവിടെ നല്ലൊരിതാ നമ്മുക്ക് ചെന്നാൽ തന്നെ നമ്മളെ മൈൻഡ്‌ നല്ലൊരിതാ മനസ്സ് നല്ലൊരിതാ എത്ര വിഷമം ആയിരുന്നാലും ആഹ്
ഉം
ആഹ് ആ ഗ്യാപ്പ് റോഡ് അങ്ങനെ അത് തന്നെ ഇടക്കൊക്കെ ഇങ്ങനെ യാത്ര പോണം എപ്പോഴും വീട്ടിലരിക്കുമ്പോ നമ്മുക്കൊരു നമ്മക്കൊരു വല്ലാത്തൊരു മുഷിപ്പ് തോന്നും
സ്ത്രീകൾക്കാണ് കൂടുതൽ അത് ബാധിക്കുക അങ്ങനെ ആണുങ്ങൾക്ക് അത് ബാധിക്കൂലല്ലോ അവര് ജോലി ചെയ്യണോന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവന്നെയല്ലേ
ആണുങ്ങൾക്ക് ഒരു ദിവസം അവധിയായിട്ട് വീട്ടിൽ നിന്നാലും അവര് ഒരു സമയം കഴിയുമ്പോ പുറത്തേക്ക് പക്ഷെ ഞങ്ങൾ അങ്ങനെ നമുക്കൊരു ആവശ്യം വരണോല്ലെ പൊറത്ത് പോണോ ആ
പുറത്ത് പോണെങ്കില് ഒന്നല്ലെങ്കില് അവര് ഇതേപോലെ ട്രിപ്പോ കാര്യങ്ങളോ കൊണ്ടു പോണം
കൊണ്ടോണം അല്ലെങ്കില് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം നമ്മള് പോകും മക്കളല്ല ആവശ്യവോ അങ്ങനെക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും
ആഹ നമ്മൾക്ക് അധികം സ്കൂൾ മീറ്റിംഗ് കാര്യങ്ങള് ഹ അ അങ്ങനെയൊക്കെ ഉണ്ടാവോ ഹ് ഹ ഹ
ഉം
മീറ്റിങ്ങിന് പോവുക അങ്ങനെങ്കിലെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾക്ക് പോകുക അതന്നെക്കെ കാര്യായിറ്റ്ണ്ടാവും പൊറത്ത് പോകല്
ഓ അത് തന്നെ മക്കളെ കൊണ്ട് ഹോസ്പിറ്റല അങ്ങനെ
ആ സ്വന്തം വീട്ടില് ആഹ്
ആ പിന്നെ സ്വന്തം വീട്ടിൽ പോണങ്കി ആ വാപ്പായൊക്കെ ബന്ധുക്കളൊക്കെയിട്ട് പോകുമ്പോ എല്ലാടത്തും പോകും പിന്നെ എന്നെ കല്യാണം കഴി ച്ച വീട എന്റെ സ്വന്തം വീടും അടുത്തടുത്ത് അപ്പ അവര് ആകുമ്പോ ഏതെങ്കിലും ബന്ധുക്കളോ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അവരും അങ്ങനെ അധികം പോവാറില്ല വാപ്പാക്ക് അങ്ങനെ കടേല് ഒരാ ഴ്ച കൂടുതൽ അവധി എടുക്കാൻ പറ്റു എന്ന്വച്ചാ ഒരാ ച ഒരു ദിവസത്തി കൂടുതൽ അവധി എടുക്കാൻ പറ്റൂ ആ
അങ്ങനെ എന്നിട്ട് പിന്നെ വൺ ഡേ ടൂറങ്ങടെ എങ്ങടെങ്കിലും പോയോ
വൺ ഡേ ടൂർ അടുത്തേ ബീച്ചിലെല്ലാം പോയി ആഹ് മക്കളേം കൊണ്ട്
കുട്ടികൾക്ക് ഞങ്ങിപ്പോ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു കോഴിക്കോട് ബീച്ചിലേക്ക് പോയിരുന്നു അവിടെ പിന്നെ നല്ല രസംണ്ടായത് കുട്ടികൾക്കൊക്കെ പിന്നെ ബീച്ചിൽ പോവാന്നറഞ്ഞാ തന്നെ ഭയങ്കര ഇഷ് ടാണ് അവർക്ക് ആ കടലില് കളിക്കാന് തിരമാല വരുമ്പ അങ്ങനെ കളിക്കാനും അതിനൊക്കെ
ഓ എനിക്കായാലും ഇപ്പോഴും അത് ഭയങ്കര ഒരുതാണ് പിന്നെ കൃത്യങ്ങൾക്കക്ക് ഇപ്പോ എന്തരും ഇഷ്ടായി
ആഹ ഞാനും ആദ്യൊക്കെ ഇറങ്ങിയിരുന്നു ഇപ്പൊ ഞാൻ ഇറങ്ങൂല പിന്നെ ഫുള്ള് മണലാക്കാറ് ആകെ മണലാ ഹ് ഹ പിന്നെത് കളയാന് അത് ഫുള്ള് കളയണെങ്കി അത് വ് ആ പിന്നെ പണിയക്കാനും ബുദ്ധിമുട്ട് ആക്കാ ഇപ്രാവശ്യ പോയപ്പോ ഞാനെറങ്ങീല അതുവരെ ഞാനെറങ്ങിരുന്നു കുട്ടികളെ കൂടെ ഞാനും എറങ്ങും എന്നിട്ട് അങ്ങനെ അവരെ കൂടെ കളിക്കും ഹ് ഹ പിന്നെ അതേപോലെ തിരമാലകളും തന്നെ ആ ആ തിര ആഹ് അതെ ഞങ്ങളത് നല്ല തെരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയത് കൊണ്ടാവണം നല്ല തെരക്കുണ്ടായിരുന്നു പിന്നെ അതു അല്ലാ തിരമാലകളൊക്കെ ഇങ്ങ്ട്ട് നല്ലോണം അങ്ങോട്ട് കയറി വന്ന പോലെയാരുന്നു നമ്മളെ മുന്നി ഇൽക്കേ അപ്പൊ കൊറച്ച് ഇങ്ങന ഒരു പേടി തോന്ന പോലെ അങ്ങനെ നല്ലോണം അങ്ങട്ട് ഫ്രണ്ടിലേക്ക് വന്ന പോലേയിരുന്നു കടല്
ആ ഇപ്പഴേ ഞങ്ങളവിടെയും കടല് ഫ്രണ്ടിലോട്ട് കേറി അവിടെയെല്ലാം കെട്ടി കെട്ടിയെടുത്തതുകൊണ്ട് അങ്ങോട്ടെറങ്ങത്തില്ല ഒരു കടലില് പക്ഷെ വേറൊരു സ്ഥലത്തെറങ്ങാൻ പറ്റും
സെക്യൂരിറ്റിയളോരോ ഭാഗത്തും ഇങ്ങന്ണ്ടായിരുന്നു ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കൊറച്ച് ചെല ഇങ്ങനെ ആട പോവോല്ലോ ബാക്കിൽക്ക് കളിക്കാൻ വേണ്ടിങ്ങാണ്ടങ്ങനെ കൊറച്ചും കൂടെ പോകു അല്ലോ അപ്പതിന്ന് അവരെ ഇതാക്കാൻ വേണ്ടിട്ടേ എന്തേലപകടം എപ്പഴാ വര്വാ ന്നറിയൂലല്ലോ
ആഹ്
അങ്ങനെ കുട്ട്യാളെ മാറ്റി നിർത്തൊക്കെ ചെയ്തിരുന്നു അന്നവ്ടെ
അതന്നെ നമ്മള് സൂക്ഷിക്കണം ഇപ്പഴ് പിന്നെ ചില വാർത്തകള് കേക്കുമ്പഴും ടൂറ്പോവാനും പേടിയാവും ഇന്നലേ ഞങ്ങളതാ ഇവിടടുത്തൊരപകടുണ്ടായി പൊന്മുടിയി പോയര് ഞങ്ങള് തൊ ട്ടട്ത്താണ് ആഹ് അവരത് കാലത്ത് കൊക്കയിലോട്ട് മറിഞ്ഞ് എന്റെ മോന്റെ പ്രായുള്ളൊരു കുഞ്ഞ് മരിച്ച്
ആഹ് അപ്പൊനമ്മളെ പിന്നെ ഇപ്പടുത്തതേപോലൊരു ആക്സിഡന്റ്ണ്ടായിര്ന്നല്ലോ
ആഹ് ടീച്ചേഴ്സ് പോയതാണത് ആഹ് ആഹ് അതും
ഇപ്പെന്തെയ്യുന്നു ഒരു പിന്നെ വള നല്ല ഷ
പക്ഷാ ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടം വാൽപ്പാറ
ആഹ് വാൾപ്പാറ
ഇനി ഭയങ്കരിഷ്ടമുള്ള സ്ഥലം ഒരിക്കലെങ്കിലും പോണന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ അത് കേക്കുമ്പൊതന്നെ പേടിയാണ് നല്ല സ്ഥലഒന്നുല്ലേ
ക്കുമ്പൊതന്നെ അതെന്താപറയാ നമുക്കോരോ സമയാണ് ആ സയത്ത് ഓരോന്ന് വര നമ്മക്ക് അപ്പതെങ്ങനെ തട്ടി നീക്കിയാലും പോകൂലല്ലോ
പറയണത് എന്ന് വച്ചാ നമ്മളെങ്ങനെയാണൊ മരിക്കാനുദ്ദേ ആ
അതെ അതാ സമയാകുമ്പൊ ആ പോകും അല്ലാ ഇപ്പൊ നമ്മളിപ്പൊ ഓരോ ഓരോരുത്തര് മരിച്ചു ഇപ്പങ്ങനെ അപകട്ണ്ടായിന്നറഞ്ഞിട്ട് നമ്മൾ ക്ക്‌ പിന്നെ അങ്ങനെ പേടിച്ചിരിക്കാണെങ്കി നമ്മളെങ്ങോട്ടും പോവൂല്ല
ഇല്ലില്ല വരാനുള്ളത് വഴി തങ്ങൂല പഴഞ്ചൊല്ലുണ്ട് എല്ലാം ഉണ്ടതിന് പിന്നെ എന്തേം വര്ണെ വന്നേ പറ്റു
ആ ഒരു അപകടം വല്ലാത്തൊരു വെഷമം തന്നെയ്നത് കൊറേ ദിവസത്തിന് മനസ്സിന്ന് മനസ്സിന്നത് പോയീന്നില്ല പിന്നെന്താ അതിലുള്ള ആ മാഷും ടീച്ചറൊക്കെ കണ്ണ് കാണാത്ത മാഷാണത്രേ അത്
ആഹ് കഷ്ടം പിന്നാ മാഷിനൊറ്റക്കാക്കാതെ രണ്ടോരും ഒന്നിച്ച് ജീവിക്കണെങ്കി ജീവിക്കണം നല്ല ഞാന അങ്ങനെ പറഞ്ഞൂടാ പക്ഷേ എന്നാലും ഞാൻ പറയാ അല്ലെങ്കി ആ ടീ മാഷൊറ്റക്കരുന്നെ പിന്നെ ആരുണ്ടായിരുന്നല്ലെങ്കി
ആഹ് ഇതിപ്പൊ മാഷ്ക്ക് വേണ്ടിങ്ങാണ്ടങ്ങനെ ഒപ് പ്പം പോയതാണ് രണ്ടുപേരും അതേപോൽതന്നെ മരിച്ചു അയിലിപ്പൊരു കുട്ടി മാത്രേ ഉള്ളൂ രക്ഷപ്പെട്ടത് ഈ കുട്ട്യോളും തന്നെ അവരെ പേരൻസാണ് ടീ ച്ചറപ്പവരെടെ കൂടങ്ങനെ അങ്ങനെ പോയിക്കാന്നല്ലോ എല്ലാതും എല്ലാരും ഇപ്പങ്ങനെയാണല്ലോ പോയിക്കണത് അങ്ങനെ അവര്ക്കും അതില് ആ ഒര്
ഉം ഇനിപ്പൊ യാത്രയെന്ന് പറയുമ്പൊ തന്നെ ആ വീട്ടുകാർക്ക്‌ വല്ലാത്തൊരു പേടിയായിരിക്കും പിന്നെ ഉം
ആഹ് ടീച്ചറും മാഷും അവരിപ്പൊ അടുത്താത്രെ വീടിരുന്ന്ക്കണതന്നെ രണ്ടു മാസം ത്തായിട്ടില്ല തോന്നണണ്ട് വീട്
എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്ത വാർത്തകളാണ് ഇങ്ങനത്തെ ഇതില് വരണത് നമ്മക്ക് മനുഷ്യരും ഇപ്പല്ലാത്തിലും നിസായരാണ്
അതന്നെ
ആഹ്
ഏതായാലും യാത്രകളൊക്കെ പോകുമ്പൊ നമുക്കൊക്കെ പിന്നെ ദൈവാനുഗ്രഹിച്ച് ആഹ് അതെ ദൈവാനുഗ്രഹോം ഒ ഒക്കെ വേണം നമ്മള് വീ ആപത്തൊന്നും വരാതെ വീട്ടിലെത്താനുള്ള സാഹചര്യങ്ങളും
ആഹ്
പിന്നെ അങ്ങനെത്തെക്കെ കേക്കുമ്പോ ഈ പറഞ്ഞ മാരി പോകാൻ തോന്നില്ല അല്ലെങ്കിലോ അങ്ങനെ പോകണം പോകണം എന്നള്ള ത്രില്ലില ആ കാരം എങ്ങട്ടേലൊന്ന് പോകണം എന്നുള്ള ഇട്തിലേക്കാര പോയാ പിന്നെ നമുക്ക് അവിടെള്ള ആ ഒരു
സ്കൂള് തൊറക്കാനായി ഞി ഒരു ഓട്ടോ ബഹളോ ഒ ക്കെച്ചിനി ഒരാഴ്ച്ച കഴിയുമ്പോഴത്തേക്ക് രാവിലെ
സ്കൂള് തൊറക്കേണ്ട ഒരു
ആഹ് അതും പെരുന്നാളും ഇങ്ങ് ലാസ്റ്റ് ആയപ്പോയി പകുതി ചേർന്നെങ്കിൽ പള്ളിയില് അവധി എടുത്തു സ്വന്തം വീട്ടെങ്കിലും പോയി നിൽ
ആഹ് പറ്റൂലയി പെരുന്നാളിന് ആ ഒരു ലാസ്റ്റ് വെച്ചിട്ട് ആയതുകൊണ്ട് ആർക്കും പോകാൻ പറ്റൂല
ആഹ് ഇപ്പൊ സ്കൂൾ അടച്ചപ്പോഴും അങ്ങനെന്നെയായിരുന്നു പെരു പെരുന്ന ആഹ് അപ്പോഴും അവധി കിട്ടില്ല അപ്പഴേ പള്ളി തൊറ
ആഹ് ആഹ് ആഹ് നോമ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ
ഉം എന്നാ ശരികേട്ട ഓ ഓ ഓ
ഉം ഉം